ഹലോ ഹലോ കേക്കുന്നുല്ലേ
ആഹ് കേക്കണണ്ട് ഇപ്പൊ ആഹ പിന്നെ എന്താ ങ്ങളെ ഇത് ഇപ്പൊ വിളിച്ചാളല്ലേ
ആ വിളിച്ചാ-
ആഹ ശരി ഞാന ഇങ്ങോട്ട്ന്ന് കോള് ചെയ്ത് കേട്് ന ആാള് ബാക്കി നേരത്തെ എന്താ പറഞ്ഞ വച്ചാല് നമ്മളെ പഠിക്കണ കാര്യല്ലേ
അതെല്ലെങ്ങൊക്കെന്താ പറയാം
ഞാൻ എന്തോ ഇപ്പ ചെയ്ത കോള് ഇന്റെ കോള് അൽ കാണണില്ല അങ്ങനെ അടിക്കണ കേക്കൂലേ
ആഹ ആഹ ആഹ
അത് കേക്കണില്ല എന്താണാവോ നിന്റെ ഫോണിന്റെ അങ്ങനെപ്പോ എല്ല അടിക്കുന്നുക്കെണ്ട് ഇല്ലേ
ക്കക്കട്ട തോന്ന ശ്രദ്ധിച്ചട്ടില്ലാക്ക
ആഹ അതിനെ നമ്മള് വെല്ല് അടിക്കണ കാണാനല്ല പിന്നെ ഞാനിപ്പ അങ്ങട്ട് വിളിച്ചതല്ലേ
ആഹ ആഹ
അപ്പോൾ ഞാൻ ബെൽ ഇങ്ങ്നെ കേക്കേ ഫസ്റ്റ് എനിക്ക് അങ്ങന അയില്ല അത ഞാൻ ചോദിച്ചേ
ഞാന ഇന്നാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്
മവാസ
ആ ഇപ്പോളാണ് ഞൻ ആദ്യമായിട്ട് വിളിക്കുന്നത്
കേക്കണില്ല നിങ്ങക്ക് അങ്ങോട്ട് വരരുന്നുണ്ട്ല്ലേ ആഹ അപ്പൊ അതേക്കരാ അപ്പൊ വല് ഏ അങ്ങനെ ബെല് ഉണ്ടാവൂല ആണെങ്കിൽ പിന്നെ എന്തൊക്കെയ എന്നോട്ട് ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്
ഉം ആറച്ച
ആാലോ
ഉം
ആഹ ആ പിന്നെ പിന്നെ എന്തൊക്കെ എന്നിട്ട് ഇനി നാളെ പോവ
ആഹ ആഹ പിന്നെ വേറെന്തക്ക
വേറെന്താ അങ്ങനെ പോണു സുഖ അങ്ങനെ പിന്നെ വീട്-
എടെ പണിയ ഇല്ല സറങ്ങനെ ഉള്ളോ കറപ്പന്ന കടങ്ങുന്ന അങ്ങന വെച്ചല് അല്ലേ തറപ്പണി തോട്ങ്ങളൊള്ളൂ എന്താച്ചാല് വേട്ണ്ടാവുന്നു പൊഴിച്ചിട്ട് മണ്ണൊക്കെ മാറ്റി അത നരപ്പാക്കണം അങ്ങനെ പ
ആ അത് പഴ വീട്ല്ല സ്ഥലം വാങ്ങിയതാ
അത് ഞ ഞങ്ങളെ സ്ഥലം തന്നെയാണ് വീടിന്റെ അടുത്ത സ്ഥലം തന്നെയാണ്
ആഹ് ശെ
ഉ തർവാഡെഞ്ഞു തറവാട് പൊളിച്ചിട്ട് അല്പ്പ പ ത്തെ ആടെ വീട് വെക്കാ തായ്കുണു എപ്പ ഞങ്ങെല്ലാരും ന്റാടെ ല്ലാരും മുത്തച്ഛന്റെ വീട്ടില
ആഹ് ശരി അപ്പൊത് അം ഇത് ചെറിയ മോന
ആഹ് ചെറിയ മോനാ ശെങ്ങനോ അങ്ങള ചെർത് അ അപ്പ എല്ലാരും അടുത്തന്നെ ചാല് ഞങ്ങളെ അട്തന്നെണ് പ്പ ന്റെ കല്യാണം പാൺ അട് ആ കൈഞ്ഞപ തന്ന തന്ന കൊടു
ആഹ് മൂത്തച്ഛന്റെ ഔട്ക്കോ
ആ അടുത് എല്ലാരു അടുത്തന്നെ ആ ണ്ട്ശ് ആ വേറട്തായ് വെച്ചാല് കുഴപ്പമല്ലാടെ അ ഓണ്ട് വാടായി കൊടുക്കാങ്ങനെ പക്ഷെ പിന്നെ ആ അങ്ങനെഓ വീട വന്നി പിന്നിട്ട് പറഞ്ഞു പിന്നെ രണ്ടും രണ്ടും ഒരു ചെൽ അങ്ങ്നെണ് ടേ വിക്കുന്നത് പിന്നെ അത അന്നപ്പോ ഒരു കൊടിന്നെ അഞ്ഞൂറ് രണ്ട് രണ്ട് ക്കൂട്ടി ചാലും ണ്ടൈനല്ലോ
ആഹ്
ഓര്ണ്ടാവും പിന്നെ വേണ്ട അങ്ങനെയല്ല ആ അങ്ങനെയല്ല പറഞ്ഞേ ഞ ഇപ്പോഎങ്ങനെ വെച്ചാല് ഒരു ഒരു കുടുന്ന ടൈമില് അത് ഒരു കുടുന്ന ടൈമില് ഓരെ കല്യാണം രണ്ടാമത്തെ നാത്തൂന്റെ കല്യാണം മാത്രെ കഴിഞ്ഞിട്ടള്ളണ്ടായി
ആഹ് ശരി
ഓ ഓലെ ണ്ടാളീം അവിടെന്നന്നെ പിന്നെ ബാക്കിള്ളലെ കല്യാണം ആപൂ ആ പുതിയ വീട്ടിലെചിട്ടാണ് ണ്ടാക്കിയത് പിന്നെ അങ്ങനെ നമക്ക് ആരും പോവില്ല വല്യ വീടാ കാകു വെച്ചത് ആറ് ആറ് എടു അങ്ങന എല്ലാ സൗകര്യങ്ങളും
ആ ശെരി ആ വല്യ വീടാണല്ലേ അപ്പൊ ഇത് പിന്നെ ങ്ങൾങ്ങനെ എങ്ങനെപ്പൊ കരുതിക്കണേ
ആ അങ്ങനെ റിയുമ്പോ ആ മൊകൾ ക്കൊക്കെട്ത്തിട്ട് ആ മോൾക്കെടുക്കണം പിന്നെ മോൾക്കെടുക്കണം